കണ്ടിണ്ടോ?
ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ കേൾക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്.
ഒക്കെ നല്ല വിശേഷങ്ങൾ നിങ്ങളെ വിശേഷങ്ങൾ എന്തൊക്ക്യാണ്
എന്ത സുഖായിട്ട് പോണു കൊയ്പ്പൊന്നുല്ല് എന്തൊക്ക്യപ്പൊ ചായ കുടിച്ച് അങ്ങനെരി ക്കുവാണേ എന്തെ ചായക്കെ കുടി കൈഞ്ഞോ
ചായ ഒക്കെ കുടിച്ചു ചായ കുടി കൈഞ്ഞു നല്ല ചപ്പാത്തിം ബീഫ് വര ട്ടിയതുണ്ടായിരുന്നു
ആഹ് ചപ്പാത്തിം ബീഫും നല്ലെ ചപ്പാത്തിം ബീഫും നല്ല കോമ്പിനേഷനാൺല അയിക്ക് നല്ലൊരു ഷുഗറൊയ്ക്ക കട്ടെയ്തിട്ടിള്ള നല്ല കട്ടൻ കാ കിട്ടാണെൽ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും ഇങ്ങള് പിന്നെ ബീഫ് കറി വാങ്ങ്യതാണോ അതോ വീ
അല്ലല്ല ഞമ്മൾ ഇവിടെ ബീഫ് വര്ട്ടി വെച്ച് ഇണ്ടാക്ക്യെതാണ് നല്ല കുറുമ പോലെ ഉം ഇഞ്ചിം വെളുത്തുള്ളിം എല്ല മിക്സിഡ് ആക്കീട്ടിള്ള നല്ല ഗരം മസാലോക്കെട്ടാണ്ടിള്ളെ നല്ല അടി ആയി ഉണ്ടാക്കിയതാണ് ഉമ്മാ ഇണ്ടാക്ക്യേതാണ് നല്ല അടിപൊളി വരട്ടി വെച്ചിക്കിണ് നാവിൽ കൊതിയൂറും കണ്ടാൽ തന്നെ നമ്മൾ തിന്നും ഇങ്ങട്ട്
ഓഹ് അതെ അതെ കുക്കിങ്ങൊക്കെ ഭയ്ങ്കര ഇഷ്ടാണ് ഞങ്ങളിങ്ങനെ ബീഫ് കറി ഇണ്ടാക്കന്ന് ചോയ്ച്ചാല് ബീഫ് നല്ലോണ്ണം കുക്കർലിട്ട് വേവിക്കും
കാരണെന്താന്ന് വെച്ചാല്
ഹും
ഉ അതാണ്
ഇങ്ങനെ ചിരിക്കാൻ പാടില്ലാട്ടോ
ഓഹ് ചിരിക്ക്ണില്ലല്ലോ കുയ് കര കുക്കിങ് കിക്കിങ്
ഉ ഇതില് ചിരിക്കാൻ പാടില്ലട്ടൊ മ്മ്വൊ
കുക്കിങ് ഭയങ്കര ഇഷ്ടാണ് ഇച്ച്
ഓഹ് അത് ശരി കുക്കിംഗ് ഒക്കെ ചെയ്യാറിണ്ടോ യൂട്യൂബ് നോക്കീട്ടും അല്ലാതെ സാധാര്ണായിട്ട് യു കുക്കിങ്ങൊ
ഓഹ് ഓഹ് ഓഹ് കൈഞ്ഞെ പെര്ന്നാക്കത്തെ ഞാന് നല്ല ബീഫ് ബിരിയാണി വെച്ചിട്ടിണ്ട് പിന്നെ എർച്ചി വെര്ട്ടിട്ടിണ്ട് കോയി ബി ഏഹ് പൊരിച്ച് ഫ്രൈയ്യ് അങ്ങനെക്കെ വെച്ചിട്ടിണ്ട് ഞാൻ
ഓഹ് അതെയോ അതെ അതെ
ആഹ് നിങ്ങളെന്താ ചെയ്യുന്നത്
ഞാനിപ്പോ വർക്കൊന്നും ചെയ്യ്ണില്ലേ ഞാൻ ആദ്യ പ്ലസ് ടു കയ്ഞ്ഞേൻ്റേഷം സ്കാനിങ്ങൊട്ത്ത് സ്കാനിങ്ങ് കൈഞ്ഞേന്റേഷം പ കല്യാണം കയ്ഞ്ഞ് കുട്ട്യൊക്കാന്റേഷം ഇൻകൊന്ന് പോകാ പറ്റീട്ടില്ല പ കൊറേ ഡിലേക്കെ ആയല്ലോ അപഞ്ഞിപ്പം പുത്യെതായ്ട്ട് മ്മള് ജോയിൻ ചെയ്യാണ് നി ണ്ടെങ്കില് കൊർച്ച് ബുദ്ധിമുട്ടാവുന്ന് തോന്നിണ്ട് എന്തായ്ലും ഇൻക്ക് ജോയിൻ ചെയ്യണം നമ്മക്കൊരു ഇൻകം വേണെന്നിണ്ടെങ്കില് നമ്മളെന്നെ ചെയ് ശ്രമിക്കണല്ലോ ജോലിക്ക് നമ്മളിപ്പോം ഞമ്മള് വീ വീട്ടിലിപ്പോ ഒരാൾക്ക് മാത്രം ഇൻകണ്ടായിട്ട് കാര്യല്ലല്ലോ നമ്മളി ഇപ്പോ എപ്പഴും ഓലെങ്ങനെ ഡിപ്പെൻ്റെയ്യുമ്പോ അവർക്ക് ദേഷ്യൊം ഇതൊക്കെ വര്വൊല്ലോ ഞമ്മള് എല്ലാ സാധനങ്ങളും അവരോട്ങ്ങെ ചോദിക്കുമ്പോ അപ്പ നമ്മളെ കയ്യിലെന്നെ ഒരു ചെറിയൊരിങ്കണ്ടായാല് ഒരു വരുമാനണ്ടായാല് നമ്മക്കെന്നെ എന്തേലും ആവശ്യണ്ട് ഇന്നിണ്ടെങ്കില് അമ്മക്ക് തന്നെ വാങ്ങാൻ പറ്റ്വോല്ലോ ഇഞ്ഞിപ്പൊ ഞമ്മക്കൊരു ഫുഡ്ഡൊക്കെ കൊതിള്ളൊരു ഫുഡ്ഡൊക്കെ കഴിക്കണംന്നിണ്ടെങ്കില് നമുക്ക് ഓലെ ഇങ്ങനെ ഡിപ്പെെൻഡ് ചെയ്യണ്ടല്ലോ നമ്മളെ നമ്മ കയ്യിൽ കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മ പോയിട്ട് നമ്മുക്ക് തന്നെ കഴിക്കാൻ പറ്റുവല്ലോ അപ്പൊ
ഞാനിപ്പ എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാനിപ്പ അതിന്റെ ഒരു കോഴസ് ഫാഷൻ ഡിസൈനിൻ്റെ കോഴ്സ് പഠിച്ച് അത് വർക്ക് ചെയ്തിപ്പോൾ വീട്ടിൽ തന്നെ തുടർന്നു കോണ്ടിരിക്കും നിക്കാണ് പിന്നെ എനിക്ക് വരുമാനം ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പൊ ഒരാളെ സഹായം വേണ്ട എനിക്ക്
ആഹ് അതെ അതെ നമ്മക്ക് ആവശ്യം ഒരാളെ സഹായിക്കേണ്ട ഒരാളെ സഹായം ആവശ്യമാ നമ്മൾക്ക് തന്നെ നമ്മൾ ആവശ്യത്തിന് ഇതൊക്കെ വൈി കുത്താക്കാൻ പറ്റോ എന്ന അവരുടെയും ആരുടെയും ഉം ആരുടെയും ഇതൊന്നും കേൾക്കേണ്ടത് ആവശ്യല്ലല്ലോ ആഹ ഇപ്പന്ന് പറഞ്ഞല് ഒരാളെ ഡി ഇറ് ചെയ്താൽന്നെ അത് ജീവിതം മുന്നോട്ട് പോലെയല്ലോ എല്ലാരും ചെയ് ഒരു പോലെ ശ്രമിച്ചു ചലല്ലെ ജിവിതം മുന്നോട്ട് പോകൻ പറ്റു
ആഹ് അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ
ആഹ് അതെ
ഇത് ട്രാവല
ഉ ഓ ട്രാവലിംഗ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ട്രാവലിംഗ ലോങ് ട്രാവല് ചെയ്യാറുണ്ട്മ്മ സിമ്പിൾ ആയിട്ടുള്ള ട്രാവൽ ചെയ്യാറുണ്ട് അതികോം ലോങ്ങ് ട്രാവല ആണ് ചെയ്യാറ് നമ്മൾ ട്രാവൽ ചെയ്യയാണെന്നുണ്ടെങ്കില് നമ്മളെ മൈൻഡില് ടെൻഷൻ ഒക്കെ ഉണ്ടെങ്ക മൈഡ് റീഫ്രഷ് ചെയ്യാനും കൂൾ ആവാനും നല്ല ഇതൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ആരോഗ്യത്തിനും ഹെൽത്തിനൊക്കെ നല്ലതാണല്ലോ നമ്മള ഇത് ട്രാവൽ ചെയ്യണത്
ആഹ് അതെ അതെ അതെ എറെ ഫ്രണ്ട്സല്ല ഒക്കെ കൊറേ പോയേനെ
ആഹ് അതെ ഫ്രണ്ട്സിലൊക്കെ പോവവാണെന്നുണ്ടെങ്കിൽ കൊറേ ചിരിച്ച് കളിച്ച ആസ്വദിച്ചണ്ട് ഞമ്മുക്ക് പോകാൻ പറ്റും പക്ഷെ ഞമ്മള്
കാഴ്ചക്കെ കണ്ട് നല്ല അടിപൊളിയയിട്ട് എൻജോയ് ചെയ്യാന് നമ്മുക്ക് ഫ്രണ്ട്സള്ളൊക്കെ കൂടു അതെതെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ അതും വേറെ ര വേറെ
ആഹ് അതെ അതെ ഇങ്ങെളെങ്ങനെ ഫാമിലി ആയ്ട്ടാണോ കൂടുതല് പോവാറ
ഞാന് ഫ്രണ്ട്സുകളായ്ട്ടും ഫാമിലിയായ്ട്ടും കൂടുതൽ പോകാറിണ്ട് രണ്ടും പോകാറിണ്ട് ഞാന്
അതെ അതെ നമ്മളെ ടെൻഷനൊക്കെ കൊറക്കാൻ പറ്റും യാത്രകളെ സഹായിക്കും ടെൻഷന ഒക്കെ കുറച്ച് നമ്മുക്ക് ടെൻഷൻ ഉണ്ടായൽ തന്നെ നമ്മള ആരോഗ്യം വീക്ക ആകുവല്ലോ അപ്പൊ നമ്മൾ ആരോഗ്യത്തിനും നല്ലതാണല്ലേ ഈ യാത്ര
അതെ അതെ അതെ അതെ ല ലോങ് ആയിട്ട് പോയിണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയിരിക്കും നല്ല വൈബായിരിക്കും ഇപ്പം ബൈക്കൊക്കെ എടുത്ത് പോവുവാണ നിങ്ങൾ ഡ്രൈവിംഗ ഒക്കെ പഠിച്ചതാണോ
ഇല്ല ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല ഞാ ഒരട്ട ട്രൈ ആയിരുന്നു പിന്നെ ഇൻക്ക് ട്രൈ ചെയ്യൻ പറ്റട്ടില്ല നിങ്ങൾക്ക് ഡ്രൈവിംഗങ് അറിയോ
ഓഹ് ഡ്രൈവിംഗ അറിയാം ഞാനീ ഈ ഹൈവേ റോട്ടമ്മക്ക കൂടെക്കെ തല്ല ചെത്തി പാറി നട ആളാണ് എനിക്ക് ഭയങ്കര ഇഷ്ട്ടാണ് ട്രവിങ് പഠിച്ചിട്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടണ്ട് എടുത്തിണ്ട് ഇപ്പ എടുത്ത്
അല്ല ഇ ഇപ്പൊ ലൈസൻസ് എടുക്കാൻ ഭയങ്കര ഇ ഇതൊക്കെയാണ്ന്ന് ട്ടഫ് ക്വസ്റ്റ്യൻ സ് ഒക്കെന്ന് പറഞ്ഞ കേൾക്കൂന്ന് നിങ്ങെ എങ്ങനെ ഇതൊക്കെട്ടത്
അതൊന്ന കൊറ ഞമ്മക്ക് പഠിച്ച എല്ലതും നേടാ അത്ര തന്നെ
ഓഹ് അത് ശരി
ഈസി ആയിട്ട് നമ്മക്ക് ചെയ്യാം
ആഹ് അതെ അതെ ആഹ് ഏഹ് അത് നമ്മൾ ശ്രമിച്ചാ എന്തായാലും നമ്മൾക്ക് തന്നെ കിട്ടുവല്ലോ ശ്രമിച്ചാലാണല്ലോ സാധനങ്ങളൊക്കെ കിട്ടുക
ആ അതെ അതെ അതെ അതെ ശ്രചക്ഷമിച്ചാ എന്തും കിട്ടുന്നു പ
ആഹ് അതെ അതെ നിങ്ങളെ വീട്ടില എങ്ങനെ കൃഷികളൊക്കെ ഉണ്ടോ
സ്വന്തക്കായിട്ട് വണ്ടി ഉണ്ടാവുമ്പോ നമുക്ക് എല്ലോടത്തേക്കും പോവാം
ആഹ് അതെ അതെ ഒരാളെ ഡിപ്പെൻഡറ് ചെയ്യേണ്ട ആവശ്യല്ല അത് ശ അത അതെ
അതെ അതെ
ഉം
പിന്നെ ഭക്ഷണം ക്കെ കഴിച്ചാ
ഇല്ല ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാൻ ആവുന്നല്ലെ ഉള്ളു
ആഹ് അതെ അതെ അതെ ആഹ് നിങ്ങ ഒമ്പത് മണിക്കായിരിക്കൂല്ലേ കൈക്കളി
ആഹ് ഒമ്പത് മണിക്കാണ് പക്ഷെ നേരത്തെ ഭക്ഷണം കഴിച്ചു കിടക്കണം എന്നാണ് ഇത് പക്ഷെ നമ്മള് ഇപ്പം ദൽതൊക്കെ ആകുന്നത് കൊണ്ട് ഡിലേ ആകവും നേരത്തെ ഭക്ഷണം കഴിച്ചാലും നമ്മുടെ ഡൈജസ്റ്റനൊക്കെ നല്ലതാണ് ആരോഗ്യ ത്തിന് നല്ലതണ്ട് തടി ഓവർ ആയിട്ട് വെക്കൂല്ല അത് നമ്മൾ ഏഴ മണിന്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കുകണെങ്കിൽ അത്രയും നല്ല അതും ലേറ്റ് ആയിട്ടുള്ള ഫുഡ് ആയിട്ട് കഴിക്കുകയാെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്
ആഹ് അത് ചപ്പാത്തി ചപ്പാത്തി അങ്ങ ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ശരീരത്തിന് നല്ലതാണ് ഈ ചോറ് ഐറ്റംസ് കൊറക്കുന്നതാണ് നല്ലത്
ക്കണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഞാൻ നമ്മൾ അരിയിലുള്ളത് ഫുള്ള് കാർബോഹൈഡ്രേറ്റ് അല്ലേ ഈ കാർബോ ഹൈഡ്രേറ്റ് ആണല്ലോ വെയിറ്റ് കൂടാനും ഓബിസി ചിക്ക കള്ളത്തെ
ആഹ് അതെ അതെ അതെ അതെ പഷ് ഇണെന്നുണ്ടെങ്കിൽ തൊടാനേ നമുക്ക് പറ്റില്ല
ആഹ് അതെ അതെ അത് കൊളസ്ട്രോള് കൂട്ടാനും ഉം പിന്നെ
പിന്നെ എന്താപ്പ ചെയ്യുന്നത് ഹോബീസ് ഒക്കെ എന്തൊക്കെയാണ്
ഹോബീസ് എന്ന് പറഞ്ഞാല് റീഡ് ചെയ്യും മൂവീസ് കാണും സോങ് കേൾക്കും പലതും ഉണ്ട്
ഓഹ് ഓഹ് മൂവിക്കെ കാണാറുണ്ടോ
ആഹ് മൂവീസ് കാണാറ ഈ പഴയ കാലത്തുള്ള മൂവീസ് ച് കാണാനാണ് ഏറ്റവും ഇഷ്ടം. അത് കോമഡി പടങ്ങൾ ആയതൊണ്ട് നമക്ക് ചിരിച്ച് നല്ലോണം ആസ്വദിച്ച്. കാണാൻ പറ്റും.. ഇപ്പത്തെ മൂവിസ്. സ് പറഞ്ഞാൽ ഭയങ്കരായിട്ട് ത്രീല്ല് ക്രൈസ് സ് അങ്ങനൊക്കാണല്ലോ അത്പ്പോ ഫാമിലിയായിട്ടും കാ കാണാൻ പറ്റില്ല മക്കളെ മുന്നുന്നും കാണാൻ പറ്റില്ല ഞമ്മളെ മെന്റാലിറ്റി റ്റെന്നെ മാറിപ്പോവെല്ലതും. ഇപ്പൾ എങ്ങനെ കണ്ടോറ്റിരികാണ്ന്ന്ണ്ടങ്കില്.
ക്രൈമൊക്കെ കണ്ടായ് നമ്മളെ കുട്ട്യാളെ ഭാവി തന്നെ നഷ്ടപ്പെടും.
ആ അതെ അതെ.
ഇപ്പത്തെ കുട്ടിളൊക്കെ അങ്ങനെണല്ലോ.
ആ അതെ അതെ ഇപ്പൊ ഫുള്ള്. ഇപ്പൊ നമ്മൾ നോക്കുണ്ന്നുണ്ടെങ്കിലും പൊർത്ത്ക് പോയാലും ഫുള്ള് അവടെ കൊലപാത കം ഇവിടെ പീഡനം അവടെ കൊലപാതകം ഉമ്മനെ വെട്ടിക്കൊന്നു ഇവിടെ ഇതൊക്കെ ഈ ക്രൈംസിന്റെ ഭാഗണല്ലോ ഈ സി പുതിയ സിനിമകൾ എറങ്ങണത് മൊത്തം ക്രൈംസ് ആണല്ലോ.
ആ അതെ അതെയ്.
പഷെ അതില് നല്ല കൃ നല്ല ഫിലിംസ് ഉണ്ട് പുതിയതില്.
ആ പിന്നെ മൂവീസ് നല്ല അടിപൊളി മൂവീസ്ക്കെണ്ട് നല്ല കോമഡി പടണ്ട് ഇപ്പിതിന് കോമഡി. പടങ്ങളൊക്കെ കൊറവാണ് ഞമ്മളെ
ആ അതെ അതെ ആ പണ്ടത്തെ പോലത്തെ ആ പഴയെ കാലത്തുള്ള പോലെള്ള കോമഡി പടംസൊന്നും ഇപ്പറങ്ണില്ല. അത് ന്ന് പറഞ്ഞാ നമക്ക് ധൈര്യയിട്ട് ഫാമിലീസിന് മുന്നിൽസ്ന്നൊ മുന്നിന്നൊക്കെ ഒന്ന് കാണൻപറ്റുര്ന്നു. ഇപ്പൊ അതൊന്നും കാണാൻ വയ്യല്ലോ.
ആ കാ അതന്നെ ശരിയന്നെ ശരിയെ ഇപ്പൊ പണ്ടത്തെ നടന്മാരൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എല്ലാവരും. മരണപ്പെട്ടു നടക്കുന്ന അങ്ങനെക്കെ എന്തൊക്കോ നല്ല അടിപുട്ട്ണിയ. അങ്ങനെക്കെ മൂവീസ് കാണാൻ എന്തോര നല്ല ര സ്‌ണ്ടായിരുന്നു നമ്മൾ ടൈമ് പോണതെ അറി ചിരിചി നല്ല. എൻജോയ് ചെയ്തൊരു പടാണെ പണ്ടത്തെ പടം ഇപ്പത്തെ പടആണെങ്കിലൊ ഒരുരസോം ആ അതെ അതെ ഒരു മടുപ്പ്
ട്ടിലെങ്ങനെ തെങ്ങ്, തൗങ്, അങ്ങൻത്തെ ഇതൊക്കെണ്ടോ.
ആ ണ്ട്ണ്ട്ണ്ട് തെങ്ങ്ണ്ട്.
ആഹ് അപ്പൊ നാച്ചുറലായിട്ട് വിളിച്ചെണ്ണ നിങ്ങളെ വീട്ടില്ല് ആട്ടെലാരിക്കുലേ.
ആ അതെ അതെ അതായിരിക്കും നല്ലത് നമ്മൾ ഹെൽത്തിന് നല്ലത്. ആതന്നെല്ല നമ്മളെ വീ
ആ അതെ അതെ അമ് പ്പൊ ഞമ്മള്പ്പോ. പൊറത്തുന്നെങ്ങാനും ഓയിലക് ഓയിലൊക്കെ വ
ആ മാങ്ങുമ്പോ ശരീരത്തിന് ആരോഗ്യം നമ്മൾ കേടെരല്ലേ.
ആ അന്നെ നമ്മള ആരോഗ്യം എത്രത്തോളം നന്നാകുണ്ടോ അത്രയും നല്ലതല്ലേ. അതായത് നമ്മളെ ആ അതെ കൊളസ്ട്രോള് കൂട്ടാനും. ഇതിനൊക്കെ ഈ വി അതായത് നമ്മൾ പൊറത്തുന്ന് വാങ്ങുന്ന പകുതി ഓയിലും കെമിക്കലുംടെ ക്യണല്ലോ ആഡ്യ്യന്നത് പല ഓയിസിലുള്ളത്. പഷെ ഞമ്മള് വീട്ടിലെ തെങ്ങിന്റെ തേങ്ങ വെട്ടിയാട്ടി ഒണ ഒണകിയ ഒണ ക്യട്ട് ആണെന്നുണ്ടെങ്കില്. അത്രം നല്ലതാണ് എന്നാ ഞമ്മക്ക് കേടൂല്ല നമ്മളെ ആരോഗ്യ ത്തിനും നല്ലതാണ് പ്രോട്ടീൻ കണ്ടൻഡും ഉണ്ട് എന്നാ കൊളസ്ട്രോൾറ്റ് കുടുല്ല. അങ്ങൻത്തെ ഒരുപാട് ബെനഫിറ്റ്സ് ഒക്കെണ്ടല്ലോ.
കോക്കനറ്റ് ഓയിൽതന്നെയാ കൂടുതലും ഉപയോഗിക്കല് തലക്ക് നല്ല താണ് നമ്മുടെ മേത്ത് ചർമ്മത്തിന് നല്ലതാണ് ആ അതെ അതെ
നല്ലതാണ് മുടി വളരാനും നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ ആണ് ഏറ്റവും നല്ലത്
ആ അതെ അതെ അതെ അതെ ഏറ്റവും നല്ല കോക്കനറ്റ് ഓയിൽ എണ്ണയാ നല്ലത് നമ്മുടെ ശരീരത്തിന് ഹേൽ
സ്കിന്നിനായാലും നല്ലതന്നെ മോയ്സ്ചറൈസിഡ് യൂസ് ചെയ്യാം പൊറത്തുന്ന് ഇത് പോയാണ്ട് ഗെയിംസും അങ്ങനത്തെ ഇതൊന്നും
കണ്ട്ണ്ടെങ്കി വെൾച് കൊണ്ടു വളിച്ചെണ്ണ കൊണ്ട് നല്ലകൊ റിഫയ്ന്റ്ഓയില് കൊണ്ട്ഞമ്മക്ക് മാറ്റപ്പെടുത്താം എന്ന ശരിട്ടോ
ആഹ് എന്നാ ശരി ആഹ്